കേൾക്കണില്ലേ എന്തൊക്കെ പാട് സുഖല്ലേ
സുഖാണ് എന്താ പാട്
സുഖാ കൊഴ
ആഹ് ചായ കുടിച്ച് ആഹ് ഈ ഇയ്യ്‌ കുടിച്ച്ല്ലേ
ചായൊക്കെ കുടിച്ച്
കുട്ടികളെ പറഞ്ഞയക്ക്ണ തിരക്കാണാവല്ടെ ല്ലേ
ആഹ്
സ്കൂളൊക്കെ തൊ ആ മഴ ഈ കുട്ടികൾ ഈ സ്കൂളിൽ പോണ സമയത്തൊക്കെ മഴക്കമ്പ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ സ്കൂള സ്കൂൾക്ക് പോണ സമയത്തൊക്കെ
പിന്നെ വണ്ടി കൊണ്ട് കേയറണ്ട പറ്റില്ല
ഉം ഞമ്മള് പഠിച്ചുന്ന കാലൊക്കെ ഓർമ്മല്ലയേ മയത്തൊക്കെ നമ്മൾ യൂണിഫോമൊക്കെ നനഞ്ഞ്
മദർസത്തിും ചെിലപ്പ അത ഇട്ട് ക പോു എന്നിട്ട് കണ്ട പോു പിന്നെ അതല്ല
ആ പോ എന്നിട്ടോ യൂണിഫോമ പിന്നെ കരിമ്പിന അടിക്കയും ചെയ്യും ആ മോൾ ആ മോള് ബി സ് സി നേഴ്സ്
ആ
ആവോളം
ഏ ചായക്ക കൂട എന്ത ചന്ത കടി
ദോശ ദോശയും ചേട്ടക്ക ചോ ദോശയും ചട്ടന്ിയ
മറ്റേ കുട്ടികളൊക്കെ പയഹാങ്കളാര കുട്ടികളൊക്കെ
പിന്ന
ആ ആ അവഓള് പോയി
ആഏ
ആഹ് അവഓള് പോയി അവഓള് പോയി ഉ ഞൻ എന്നിട്ട ഇപ്പോ കുട്ടിക്ക് വിളിച്ചു ന്ന് അപ്പൊ കുട്ടി പോയിട്ടില്ല പ പത്ത് മണിക്ക് ബസ് വരിക
ഏയ്വിടുത്ത തന്നെയാണ് എവിടുത്തന്നെയാണ് ആ സ്കൂള്
ആഹ എല്ല അല്ലല്ല ഓള് കൊറ കുറച്ച് ലോങ്ങ ആണ് കുറച്ച് പോയാൽ മതി ബസ്സ്
ആഹ് ആഹ ആഹ ഏ നിങ്ങളും വിളിക്കാനുണ്ടാവ പണി നിങ്ങളും വിളിക്കലുണ്ടോ അവൾക്ക്
അ് ഞാന എന്നും വിളിക്കച്ചാല് അവിടെ ബ്ലോക്ക് ആണേ അമ്മ ബ്ലോക്ക് ആക്കിച്ചേക്കണ് പിന്നെ വിളിക്കാനുള്ള മാർഗംമല്ലടോ എന്നിട്ട് ഞാന്
നിങ്ങളെന്താട്ടത് എടു
ഉമ്മാക്ക് ര എനിക്ക് രണ്ട് വാട്സആപ്പ് ഉണ്ട് അയിത്തെ ഒരു വാട്്സആപ്പ് നമ്പർ അമ്മ ബ്ലോക്ക് ആക്കി വെച്ചിട്ടുള്ളൂ
ഏ
കാതാക്കൂൾ ബ്ലോക്കാണ് വാട്സആപ്പും ഒരു ബ്ലോക്കാണ് പിന്നെ ബിസിനസ്സ് വാട്സആപ്പുണ്ട് എനിക്ക് അപ്പൊ അയിന്ന് ഞാൻ വിളിക്കുമ്പോ അപ്പ കുട്ടി എടുക്കും
ഏ അതറിയിലേ ഉ അറിയില അത്
അതഅറിലെയ്കാരം അതേയ്കാരം
ആഹ് ആഹ് അതാണ് ഉകം
ആരകൊണ്ടോ ബ്ലോക്ക് ആക്കിപ്പിച്ചിക് ആണ് ന്നട്ട് കുട്ടിയൊന്നും മുണ്ടൂലൊ ട്ടോ ഞാൻ ചോയ്ച്ച്ണെന് മറുപടി മാത്രം എല്ല എന്ത് ണ്ടാഊലെ എന്താ മ്മച്ചി വിള്ച്ചാത്ത്
ആ അത് അങ്ങന അല്ല തയ്ങ്ങിലെ കുട്ടി ഇമ്മമാനെ റ്റ് തയങ്ങീല കുട്ടിന പറഞ്ഞിട്ടൂം കാര്യ ഇല്ല
ആ ഇന്നാലും ണ്ടാഊലടോ അമ്മള് ചോയ്ച്ച്ണേന് മറുപടി മാത്ര ഒള്ളൂ
ഏത് പ്പളാ ആദിആ
ആ ഇപ്പോ ആ ആ ഇപ്പന്നേര പ്പം ൾച്ചാപ്പോ അതെയ്ക്കാര ല്ലേ പേട്ച്ചിട്ടെയ്ക്കാര ല്ലേ
ട്ടാഉം അതാഉം അയ് കൂട വെല്ലിമ്മ ണ്ടാഉം അതാണ് വേറൊന്നു എല്ലാ പ്പെങ്ങളും ന്നോട് ഷ്ടില്ലന്ന് എങ്ങനയലും തള്ളലള് പെങ്ങളോട് ഇഷ്ടല്ലാതിരിക്കൂല ങ്ങളൗട്ക്ക് ചിന്തിക്കണ്ട അഒക്ക റെഡി അയ്കൊളു ആയ്നൊന്നും കൊയ്പ്പല്ല ആഒക്കറൈയ്ക്കോളും പിന്നെ ആറയ്ചൂലേ കുട്ടിക്ള്ളൊക്കേ ഞാന് താ സാമ്പാറ് എക്ക്ണ്
ഉമ്മേയ്ങ്ങനെ പണിക്ക് പോണ ആളാണ് പണിക്ക് പോണ ആളാ അപ്പ മ്മ ഓള് വരുമ്പോത് എല്ലല്ല ഈ പ്രസവത്തിന്റെ പ്രസവ പ്രസവ ശിശ്റുഷ
ആ ആ ഔടെ കുളിപ്പിക്ക്ണ ആളാ
മ്
ഏഹ് ഒസ് ഒസാരാ?
അപെ എല്ല ഞങ്ങളൊസ്സാരല്ല ഞങ്ങളൊസ്സാംമാരൊന്നു എല്ല
മ് മ് ആ എടപ്പാളാ ഏതിലാണ്?
എന്തേ അല്ല വീടുകൾക്കാണ് വ് വീടുകൾക്കാണ്
ആ അപ്പം പിന്നെ കൊഴ്പ്പല്ല്യ
ആഹ് അയ് ഓള് വരുമ്പോത്ത്നൊക്ക ഉമ്മ മ്മ ഓ മ്മാ രണ്ട്മണിഒക്ക ആഉമ്പോതിന് മ്മ വെരും
ആഹ്
തിര്മ്പി കൊട്ത്ത് കുളിപ്പിച്ച് ഒട്ത്ത്കാണ്ട് വെരും ആ അങ്ങനെ
പ്പ പ്പം പെണ്ണും പോഉം പെണ്ണ് എന്താണ് മദ്റസ്ട്ട് എരുമ്പോ ഇണ്ടാഊലേര്ക്കുലേ അപ്പം മമ്മ ഔടെ
മ്മ ണ്ടാഉം മ്മ ചായിം കടിഒക്ക ണ്ടാക്കി എച്ചി ണ്ടാഉം ഉപയോ ഓള് പോയ് മ്മ പത്തുമണി പത്തെ ഓളു പത് പത്തെേ പത്തിനാട്ട് പോയാല് ഓള വൈത്താലെ മ്മാണ്ട് പണിക്കും പോഉം മറ്റത് മറ്റത് മറ്റത് അയ്ന് മുന്ന പോയാ ല് ഓൾക്ക് ചായിം കടിം ഇട്ത്തൊട്ക്കാൻ ഓക്ക് ബുദ്ധിമുട്ടല്ലേ
ആഹ് ശെരി ആണ് ങനെ താലോൽ
പ്പം ഞാം വന്നാ മതി ഞാം വന്നാ മതിച്ചിട്ടയ്ക്ക്ണ് മ്മാ
ഇന്നണ്ടാളും ങ്ങനണ്ട് ജീക്കട്ടെ കൊർച്ചീസും കൂടല്ലെ ഒള്ളൂ വിളിക്കല വർത്തക്കെ മറിച്ചില്ല്യ
ആ
മ
ആര് ആര ഇല്ലല്ല എനിക്ക് വിളിക്കലൊന്നുംല്ല
ആഹ പിന്നെ എന്താ വന്ന വന്ന ഒറ്റക്കയിറ്റാവ വേണെങ്കി ആഹ
വേറെ ആൾക്കാരൊക്കെ അവിടെ നാട്ടിലുള്ളവരോടൊക്കെ ഇങ്ങനെ പറയുന്നത്രേ ഒന്ന് വന്ന് കിട്ടിയാൽ മതി നീന്ന് വന്ന കിട്ടിയാൽ മതിയ ഞാൻ ആകെ അലങ്ങീന്ന് ഓള് പറഞ്ഞും കേക്കൂല പഠിക്കൂല്ല പെ
പിന്നെ പോ അവിടെ വയാല വണി
പണിക്കും പോണം പിന്നെ കൂട്ടനെ പഠിപ്പിക്കാനാണെങ്കില ഉമാക്ക് അറിയൂല്ല പിന്നെ കുട്ടിയാണെങ്കിലോ പറഞ്ഞ കേക്കല് ഭയങ്കര
അത അങ്ങനെ തന്നെ ഒറ്റക്കായിയിട്ട് എങ്ങനെ നിന്നാാല അങ്ങനെ തന്നെയ അവള വാശിക്കൊക്കെ നിങ്ങക്ക് ഫോണും കിട്ടുണ്ടാവും
ആഹ ഫോണും കൊടുക്കണ്ട് ഇപ്പൊ പോ ഇ രണ്ട് കണ്ണിന്റെയും കാഴ് ഒ പോൊയിക്കണ
കാണട്ടറന
കാണിച്ചു കണ്ണാടൊക്കെ ഉണ്ട് എവിടെയാണ് കാണിക്കണ എവിടെ മംഗലാപുരം
ഏയ് ആ ശരിയാവോ
ഉം ശരിയാവും ഉം അല്ല പതിനെട്ട് വയസ് വരെ കണാ ക്കണത്ര
ആഹ ഒരുപാട് ഇപ്പ മുറ്റവാാറ മുട്ടട്ട് ഫോണൊക്കെ നോക്കിട്ടാൊക്കെ ക്കെ വേറും കുട്ടികൾക്കാതന്നെയെ
ഉ എന്ന പിന്നെ ചെറുതും കൂടി ഞാ ഫോണ് അഥവാ എടുത്താല് ചെറു അതും കൂടി ഫോണ് നോക്കൂട്ടാ ആഹ നിപ്പ എന്താക്കട്ട അറിയ ആ അമ ഓള ഉറങ്ങീട്ടാണ് ഞ ഫോൺ ഒക്കെ ഞാൻ വിളക്കുക അല്ലെങ്കിൽ അൽമാറിൻ്റെ മേലൊക്കെ എടുത്ത്ക്ക കരിയാണെങ്കിൽ അങ്ങനെ കരനോട്ടേ വിചാരിച്ചാ മതി ഏ
ആ ആ കഞ്ഞോ
എന്നിട്ട് എന്താ നിങ്ങളെ വീട്ടിലെ വിശേഷക്കെ എന്താണ് വീട്ടക്ക് പോവാറുണ്ടാ
കണിക്കിച്ച
വീട്ടില വർത്തൻ എന്താ
സാമ്പാർ വെക്ക ആണില്ല കൊഴപ്പില്ല സുഖാണ്
ആഹ രാത്രി ഒക്കെ എപ്പളാ ഉറങ്ങല് നിങ്ങള്
ഏഹ
രാത്രിയ എപ്പളാ ഉറങ്ങാറ് വയ്ക്കാ
ചിലപ്പം പത്ത മണി പതിനൊന്ന് മണിയൊക്കെ ആകും ഇന്നലെ നല്ല നേരം വക്കി അ മാപ്പിള വന്നപ്പോ തന്നെ നേരം വെറ്റിരിക്കണ പിന്നെ കൊറച്ച നേരൊക്കെ അത് അവിടെ ഇങ്ങനെ ഇരുന്നു ഉട്ട മന കട്ടണ പടച്ച
ആഹ പിന്നെ നാത്തൂന എവിടെ നാത്തൂന്ണ്ട് അറിയില്ല നാത്തൂന് എവിടെ
ഏ നാത്തുമാരൊന്നുല്ലേ
നാത്തൂന് നാലാളുണ്ട് ഓലൊക്കെ കെട്ടിച്ചോട്ത്ത
ഏ
ഇന്റെ കൂടെ ഉള്ളത് ഓളാണ്.
ആഹ്
മക്കളും പോയി ന്റെ മക്കളും പോയി
പോയി അങ്ങനൊക്കെയാ കാര്യങ്ങൾ ല്ലേ
ഉം വല്യോൻ ഉണ്ട് വല്യോൻ പ്ലസ് റ്റു ആണ് ഓൻക്ക് ഒന്നും കിട്ടീട്ട്ല്ല കൊടുത്തിട്ടൊന്നുല്ല. ഇനി വർത്തത് ചേർത്തിട്ട് വേണം ഇനി
പ്ലസ് ടു കഴിഞ്ഞില്ലേ
ഹലോ
റേഞ്ച് ഇല്ല
പ അപ്പോൾ ചേർത്തിട്ട്
ആഹ് അല്ലാ ഇനിയിപ്പം എന്ത് കോഴസാ എടുക്കണത് എന്ത് കോഴ്സാ എടുക്കണെ
എന്ത് കോഴ്സ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ചോയ്ക ഹലോ ഹലോ കേക്കുണ്ടോ ഹലോ